ആഹ...
എന്താ പറയന്നേ.
ഓ കേക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം.....
ഓ സുഖായിട്ട ഇരിക്കുന്ന മഴയാണ് നമുക്ക്.....
ഇവിടെ മഴപ്പം തുടങ്ങി തേ ഒള്ളു
നമുക്കിപ്പോ ഒരാഴ് ആ നമുക്ക് ഒരാഴ്ച കൂടുതലായി മഴ തുടങ്ങിയിട്ട്....
ഓ അപ്പൊ നല്ല തണുപ്പായിക്കാരലെ..
എന്റെ തണുപ്പൊന്നും ഇല്ല മഴയാ ആണെങ്കിലും മഴ അങ്ങോട്ട മാറുമ ചൂടാ.... പിന്നെ പണ്ട് നേരത്തെത്തുള്ള അത്രയും നല്ല കുത്തിയുള്ള ചൂടൊന്നുല്ല....
ആഹ നാലും കൊറച്ചൊക്കെ ചൂട് തന്നെല്ലേ.... ഭൂമി തണുക്കാറായിട്ടേ ഉണ്ടാകുള്ളൂ ഇതുവരായിട്ട് വെയിലതന്നെ തന്നെയല്ലേനു...
ഭയങ്കര വെയിലല്ലായിുന്നോ...
ഉ അതുകൊണ്ടാകാം ഇവിടെ ആദ്യത്തില് വേനൽമഴ.. രുന്നു രണ്ട് രണ്ട് ദിവസം അതന്നെ ഇപ്പൊന്ന്.. ചെറിയൊരു പാട്ടില് എന്നാലും പയ്യ പെയ്യിണില്ല.... കാർമേഘങ്ങ ള്ങ്ങനെ കാർമേഘങ്ങള് ഇങ്ങനെ കൂടി കെടുക്കുകയാണ്..
ആഹഹ ആഹ്.... നേര സ്കൂളൊക്കെ പോറ ഓ കുടിച്ചു കുടിച്ചു...
കാപ്പിക്കന്തോയിനുകടി..
നമ്മളിന്ന് ചക്കേട ഉണ്ടാക്കി.... ചക്ക വെച്ച് അടളണ്ടാക്കും ആ ചക്ക ഴുത്ത പഴുത്ത ചക്ക.. എല്ല എട ഉണ്ടാക്കും പഴുത്ത ചക്ക പഴത്ത നല്ല പഴുത്ത ചക്ക.. കുരുവൊക്കെ കളഞ്ഞിട്ട് മിക്സിലിട്ട് ഒന്ന് ക്രഷ് യ്തിട്ട്..... പിന്നെ ശർക്കരയും തേങ്ങയൊക്കെ അതിനകതിട്ടിട്ട്.. ഒന്നീഅരിപ്പൊടി അല്ലെ ഗോത പൊടി....
ആഹ ഇങ്ങട്ട് പത്തിരിയാക്കെയണ്ടോ...
ആ അതെല്ലാം കൂടെ കുഴച്ചിട്ട് എലക്കാത്ത് വെച്ച് വാഴേലോ വയണെലേലോ വെച്ച് പുഴുങ്ങിയെടുക്കും
ആ പത്തിരി അ പത്തിരി ആക്കിയ റൊട്ടിയാക്കി വെച്ചിട്ട് അതിന്റെഉള്ളില് ആക്കി വെക്കാനാണോ അല്ല അതിലൊക്കെ പാടെ ഇട്ട് കൊഴച്ചിട്ട് പരുത്തലാണോ
അത എല്ലാം കൂടെ കുഴച്ചിട്ട് പരത്തും
ഓ അങ്ങനെല്ലേ എന്നിട്ട് പൊരിക്കേ പൊരിക്കലാണോ
പൊരിക്കല്ല പുഴുങ്ങിയെടുക്കും ആവില് ഇഡലി കു
ആ ആ ആവിക്ക് വേവിക്കലെ
ആവിക്ക് വേവിക്കും നല്ലതാ
ങ്ങൾക്ക് എത്ര പിള്ളേരാണ്
രണ്ടു പേര്
എന്താ ചെയ്യണത് പഠിക്കയാണോ
പഠിക്കുവ സ്കൂളിൽ പഠിക്കുവ
എത്രാം ക്ലാസ്സിലാണ്
എട്ടിലും പത്തിലും
അവർക്ക് ഈ എലടഇഷ്ടണോ
ആഹ ഇഷ്ട ഇഷ്ടുവ
ഉം
വല്ലപ്പോഴുവേ ഇ ഇ അടെ ഈ ചക്കേട സീസണിലല്ലേ ചക്കട ഉണ്ടാക്കൂ
ആ പിന്നെ അവിടെ കൂട്ട ആൾക്കാരൊക്കെ ഉണ്ടോ
ഓഹ് ചക്ക കൂട്ടാൻ വെക്കും നമുക്ക് ചക്കയൊക്കെ ഇഷ്ടം പോലുണ്ട് നിങ്ങള് നിങ്ങക്കുണ്ടോ ചക്ക
ചക്കണ്ട് ഇപ്പോൾ ചക്കണ്ട് ആദ്യത്തില് ചക്ക കിട്ടൂല ബീഗ ചക്ക കിട്ടൂല
എങ്ങനെ
ഫസ്റ്റിലിള്ള ചക്ക കിട്ടൂല ഇപ്പോൾ പ്ലാവമ്മേലെ ചക്ക ഉണ്ട്
ആഹ് ഹ ഹാ
ഞങ്ങള് ചക്ക കൂട്ടാൻ വെക്കാറൊക്കെണ്ട്
ഉം നമ്മള് ചക്കക്കൂട്ടൻ വെക്കും ഇപ്പഴാണേളും മഴയായോണ്ട്ന്ന അത്ര വലിയ ടേസ്റ്റ് ഇല്ല ചക്കക്കാത്തക്കെ വെള്ളം കേറി പിന്നെ രുചിയില്ല ആഹ് പക്ഷേ ഒണക്ക സമയത്ത് ആഹ് രുചി കൊറയും പിന്നെ മട്പ്പാവും
ഇൻക്ക് ചക്ക കൂട്ടാൻ അത്ര ഇഷ്ടല്ല ഇക്ക് തോ ചക്ക ഇടിചക്കണ്ടല്ലോ
ആഹ് ആഹ്
അത് തോരൻ വെക്കണതാണ് ഇഷ്ടം നമ്മള് ഉപ്പേരി ആയിട്ട് കഴിക്കുവല്ലോ
ആഹ് ആഹാ അറിയാം അറിയാം
ആഹ് അങ്ങനെ ആഹ് അങ്ങനെള്ളത് ഇഷ്ട്ടാ മ റ്റേത് ആകായായിട്ട് ഇള്ളത് ഇഷ്ട്ടല്ല നിങ്ങളാ അരിപ്പ് അരിപ്പ് ചേർത്ത് ട്ടാണോ ഉണ്ടാക്കാറ്
ആഹ് അരപ്പ് ചേർത്താ ഉണ്ടാക്കുന്നെ തേങ്ങ അര തേങ്ങായും ജീരകവും മുളകും ഒക്കെ ഇട്ട് കുരുമുളകൊക്കെട്ട് അരപ്പ് ഉണ്ടാക്കും
മോള മോളെന്താ മോളെന്താ പഠിക്കണത് പത്താം ക്ലാസ്സിലോ
ആഹ് ഇനി പത്തിലോട്ട്
ആഹ് പഠിക്കാൻ മിടുക്കിയാണോ
ആഹ് കൊഴപ്പില്ല പഠിച്ചോളും മോനും കൊഴപ്പമില്ല
ഉം ഫോണൊക്കെ അധികം യൂസ് ചെയ്യാറുണ്ടോ
അല്ല അത്ര യൂസ് ചെയ്യത്തില്ല കൊഴപ്പില്ല ഉം
ചേട്ടന് എന്താ ജോലി
ഓ ഉം പിന്നെ പെയിന്റിങ്ങിന്റെ ഒക്കെ പണിയാ
ഓഹ്
ഉം പിന്നെ വേറെ എന്തോണ്ടണ്ട് ആഹ് കൃഷിയൊക്കെ ഒണ്ട് ആഹ് കൃഷി നിങ്ങൾക്ക് കൃഷിയൊക്കെണ്ടോ
ഇവിടെ പന്നിന്റെ ശല്യായോണ്ടേ വല്ലാതെ കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥലാണ്
ഓഹ് ഓഹ് ഓഹ്
കൃഷി ചെയ്യണതൊക്കെ ഇഷ്ടേണ് എനിക്ക് ധാരാളം ചെടിയുണ്ട് നേഴ്സറിയുണ്ട് നേഴ്സറി ആയി റ്റ്‌ വർക്ക് ചെയ്യണംന്ന്ണ്ട്
ആഹ് ഹാ ഹാ ഹാ അഹ് അന്നരേ നഴ്സറി ആയിട്ട് ആവു നേഴ്സറി ആവുമ്പഴേ പന്നി പന്നികള് നശിപ്പിക്കത്തില്ലല്ലേ ചെടിയാവുമ്പം
ആഹ് അതാണ് പിന്നെ അപ്പം ഇവിടെ പൂ കപ്പ മരച്ചീനി ഡബ്ബറ് അങ്ങൻത്തെ സാധനങ്ങളൊക്കെ ആയിട്ടും നശിക്കാൻ ചേന ചേമ്പ് അതൊക്കെ പന്നി മാന്തിയാണ്ട് പിന്നെ ഞമുക്ക് വക്ഷിക്കാൻ പറ്റാത്തൊരു അവസ്ഥേലാണ് കാട്ട്ണത്
ആഹ് അറിയാ അറിയാം എന്റെ ചേച്ചിയൊക്കെ പറയുന്നേക്കാം അവിടെ എന്ത് നട്ടാലും പന്നീം പന്നി വന്ന്
ആഹ് അത് പർഞ്ഞത് ശരിയാണ് ഇപ്പോള് ഇപ്പോള് കൊഴ് ഇപ്പൊന്നില്ല ഇപ്പം മത്തൻ്റെ അല്ല മത്തന് കുമ്പളന് അങ്ങനത്തെ ക കൃഷികളൊക്കെ ഏറെ കൊറേ ഞങ്ങൾ ചെയ് ചെയ്യാറുണ്ട് അയിന്റെ ഗ്രാനെന്താ ആഹ് തോര വെക്കാനും വേണ്ടി ഇത് തന്നെ മത്തന്റെ മത്തന് കായ്ക്കാത്രക്ക് ടേസ്റ്റില്ല പക്ഷേ ഏലക്കും വേണ്ടിയിട്ടാണ് ഈ കൃഷിയൊക്കെ ചെയ്യ് ഇതുണ്ടാക്കുന്നത്
ആഹ് ആഹ് ആഹ് ചീര മുരിങ്ങേല ഒക്കെ യൂസെയ്യോ നിങ്ങള്
യൂസെയ്യാറുണ്ട്
ആഹ് നമ്മള മുരിങ്ങല്ലേ ആഹ് തോരൻ വെക് ക്കും പിന്ന തോരൻ വെച്ചിട്ട് ആഹ് ഉം ഉം നമ്മള് ഉം ആഹ് ഒണ്ടാക്കും ഒണ്ടാക്കും
ഏ
ആഹ് സ്നാക്സ് ഒണ്ടാക്കും
അവിടെ സ്പെഷ്യൽ ആയിട്ട് എന്ത് സ്നാക്സാ ഒണ്ടാക്കാല്
ഞാനേ മക്കൾക്ക് ഭയങ്കര ഇഷ്ടാണ് പിന്നെ റവ് റാഗി വെ ച്ച് ലഡു ഒണ്ടാക്കുന്നത് അത് അവർക്ക് സ്പെഷ്യലാ
രാഗി വെച്ച് ലഡു ഉണ്ടാക്കാ
ആഹ് റാഗി കു റാഗി അറിഞ്ഞൂടേ
രാഗി അറിയാം പക്ഷേ അയിനോട് ലോഡുകേട്ടിട്ടില്ലാട്ടോ ആഹ് റെസിപ്പി ഒന്ന് പറഞ്ഞെരാമോ
ഓ റാഗി പൊടിപ്പിച്ചിട്ട് റാഗി പൊടി എടുത്തിട്ട് നല്ലായിട്ട് ഒന്നൂടത് ചൂടാക്കും ക്കണ്
ആഹ്
ചൂടാക്കിയിട്ട് പിന്നെ ശർക്കര പാനി ആക്കിട്ട് ഈ റാഗിപ്പൊടീടെ കൂടെ കൊറച്ച് റാഗി കൊറച്ച് കപ്പലണ്ടിയും കൂടെ വറുത്ത് അയിൻ്റെ കൂടെ പൊടിച്ച് ചേർക്കും
ആഹ്
ആഹ് ചേർത്തിട്ട് ശർക്കര പാനിയൊക്കെയിട്ട് ഒന്ന് കൊറച്ച് തേങ്ങയും കൂടെ തിരിങ്ങി അതി ഇട്ടിട്ട് ച്ചിരി ഏലക്കേക്ക പൊടിച്ചിട്ടിട്ട് കുറച്ച് നെയ്യൂട ഒഴിച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉരുട്ടിയിങ്ങെടുത്ത ലഡുവായി ആഹ് ആഹ് നല്ല ടേസ്റ്റാ നെയ്യ് ഇടും ആഹ് എന്നാ പൊരിക്കണ്ട ലെ ലഡുവല്ലേ നമ്മള് കൈ വെച്ച് ഉ രുട്ടിങ്ങെടുക്കണം കയ്യില് നെയ്യ് തടവിട്ട് ആഹ് കപ്പലണ്ടി ഒക്ക ചേർക്കുന്നോണ്ട് ആഹ് ഒര് റാഗിക്കൊര് ചെറിയൊര് കയർപ്പുണ്ടല്ലേ
ആഹ് ആഹ് ആഹ് ആഹ് നല്ല ടേസ്റ്റ് ണ്ടാവും ല്ലേ നമ്മൾ ആഹാ നമ്മള ആരോഗ്യത്തിനും നല്ലതാണ് രാഗി അല്ലെ
റാഗി അത് ന്താ റാഗി കാച്ചിയൊന്നും കൊടുത്താ അവർക്ക് അത്ര ഇഷ് ല്ലാ അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ലഡുവാക്കി കൊടുത്താ കഴിക്കും പിന്നെ ഇത് ഉരുട്ടിങ്ങട്ട് എടുക്ന്ന സമയത്ത് കുറച്ച് എള്ളുണ്ടല്ലേ
ആഹ് ആഹ്
എള്ളുക്കെ ചേർത്താലും നല്ലതാ
നല്ല രസാ ലെ
ആഹ് എള്ളോ മ്മ് ആഹ് അണ്ടിപ്പരിപ്പോ ഒക്കെ പൊടിച് ചേർത്താലും ടേസ്റ്റ് ആണ്
ഞാൻ ഈ റെസിപ്പി ആദ്യയായിട്ട് കേൾക്ക് ട്ടോ
ആഹ് ഞാൻ
ഞ അങ്ങനോന്ന് ചെയ്തോക്കണം ഇൻക്ക്
ഞാൻ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയത് മക്കൾക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ ആര് ഗസ്റ്റ് ഒക്കെ വന്നാലും അങ്ങനോക്കെ കൊടുത്ത് വിടും ചേച്ചിയുടെ മോളൊക്കെ ഹോസ്റ്റല് ഇരിക്കുമ്പോ അവക്കൊക്ക കൊടുത്ത് വിടുമ്പോ എല്ലാരും ചോദിക്കൂ ഇതിന്റെ റെസിപ്പി എങ്ങനാന്ന്.
ആഹ് അല്ലെ നല്ല ഇഷ്ടാവൂലേ ആഹ് ഇന്ന് എന്തേനി ചോർന് ഫുണ്ട് ഫുഡ്‌ ക്ക് എന്താ കറി എന്തേനു?
ഞങ്ങക്ക് ഇന്ന് ആഹ് ചിക്കൻ കറിയായിരുന്ന്
ആഹ് ങ്ങള് ചിക്കൻ കറി എങ്ങനാ വക്കല് താ ആഹ് ഉള്ളി
ആഹ് ഉള്ളി വാട്ടിയാ വെക്കുന്നെ ചലപ്പോഴാണ് തേങ്ങ അരച്ച് വെക്കും തേങ്ങ വറുത്തരച്ച് വെക്കും
അങ്ങനെ ലെ പൊരിക്കാനും പൊരി ഫ്രൈ ചെയ്യാറുണ്ടോ?
ഇല്ല വല്ലപ്പോഴു ആണ് ഫ്രൈ ചെയ്യു
ഇങ്ങക്ക് ബീഫിനോടോ ചിക്കനോടോ അതികം ഇഷ്ടം
ഞങ്ങള് ബീഫ് അങ്ങന വല്ലപ്പോഴും വർഷത്തില് ഒരിക്കലാ അങ്ങനെയാണ് വെടിയ ഹസ്ബൻഡ് ഒന്നും കഴിക്കത്തില്ല എനിക്ക് ആഹ് മോന് ഇഷ്ടാണ് പിന്നെ മോളും ഒന്നും കഴിക്കത്തില്ല. അങ്ങന വല്ല പ്പോഴു ആണേ വെടിക്കും ആഹ് അവർക്ക് അവർ അവർ കഴിക്കത്തില്ല ഞാനും കഴിക്കും എന്താറും അങ്ങനെയൊന്നുല്ല അവർക്കന്നെ ഇഷ്ട്ടോല്ല മോള് പിന്നെ ചിക്കനും മട്ടനും ഒന്നും കഴിക്കത്തില്ല.
ഓ
ആഹ് അന്നേര പിന്ന ബീഫ് വല്ലപ്പോഴും മേടിച്ച് റോസ്റ്റ് ചെയ്ത് കോ അവന് ഇഷ്ട്ടോണ് മോൻ ആഹ് മോന് ഇഷ് ഇഷ്ട്ടോണ് പക്ഷെ എനിക്കും ഒരു നേരോക്കെ കഴിക്കാൻ ഇഷ്ടാ ഒരുപാടങ്ങ് ഇഷ്ട്ടോല്ല
ആഹ് പിൻങ്ങളെ രസ് രസ എങ്ങനെ ങ്ങൾ ണ്ടാക്കാറ് അവിടെ കൊല്ലത്ത്
ആഹ് നമ്മള് രസം ണ്ടാക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും ചെറിയ ഉള്ളി എല്ലാം കൂടെ ഒന്ന് മിക്സിൽ ഒന്ന് അരയ്ക്കും ചെറിയ ജാറ്നാത്ത് ഇട്ടോണ്ട് ഒക്ക അരക്കിയും കുരുമുളകും രണ്ട് ഉരുള കുരുമുളകൂടെ ഇടും.
ആഹ് എന്നിട്ട് പുളി ചേർത്തലെ ക്കാരം ല്ലേ
ആ പിന്നെ പുള്ളിയും ചേർത്ത്ന്നന്റെ തക്കാളി ഒന്നും നല്ല വാട്ടും പിന്നെ ഇത് ഇത് ഈ അര ച്ച് വെച്ച എല്ലാം കൂടെ എണ്ണയിലൊന്ന് മൂത്ത് വരുമ്പഴത്തേന് തക്കാളിയും കൂടെ ഒന്നി അരിഞ്ഞ് ചേർക്കും അല്ലെങ്കിൽ വേറെ വേവിച്ച് പിഴിഞ്ഞൊഴിക്കും. എന്നിട്ട് മുളക് പൊടിയും ബാക്കി പൊളികളെല്ലാം ഇടുട്ട് തിളപ്പിച്ച് മല്ലിയല്ല ഇട്ട് ഞ്ഞെടുക്കും നിങ്ങള് പിന്നെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉണ്ട എന്തോ
ബീഫുകറിയ
ആഹ ആ
ബീഫ് വര റോസ്റ്റ് ചെയ്തതിനും വെറുത്തോയ്
ആ ആ നമുക്ക് ഒന്നും കഴിക്കുമ്പോ നമുക്ക് ഒ മടുപ്പ് വരും ബീഫ്ക്കെ എന്നും കഴി എന്നും കഴിച്ചാലേ നമുക്കൊരു സുഖ ആ
ബീഫ് ചില്ലി ആക്കിയിരുന്നുന്നല്ലേ ഞങ്ങള്
മ് ഉ പിന്നെ വേറെന്ത ഓ സുഖാട ശരിയെന്നാ വെച്ചരാ ശരി ഓക്കെ ഉ ശരി എന്നാ വെച്ചേട്ട ശരിയെന്നെ വെച്ചോ പിന്നെ വിളിക്കാം
എന്നാ ശരിയ
ശരി ഓക്കെ ആഹ്